ഇതാ വെറുതെ കിടന്നിട്ട്
ആഹ എന്താ അവിടെ അപശബ്ദങ്ങൾ
ആ ശബ്ധം ങ്ങൾ കേൾക്കുന്നുണ്ട് ഒന്നും ഇല്ലാല്ലോ
ആഹ ആഹ അപ്പ കൊഴപ്പല്ല
ഏ ആ ക്ലിയറിൻ്റ് പറഞ്ഞോ ചോറല്ലാക്കി വെച്ചിട്ട് ഇണ്ട് തിന്ന്ട്ടില്ല ഇല്ല മൂന്ന് മണി മൂന്നര
ഏ മൂന്ന് മണിയൊക്കെവാ എന്താ നേരത്തിന് ഒരു മണി
അല്ലടാ ഇവിടെ ഒറ്റൊക്കെ ഞാനുള്ള എന്നപ്പൊ കുട്ടികള് വരുന്ന ടൈം ആവുമ്പോ ആഹ കുട്ടിയക്കും കൊടുക്കാലോ
ആഹ അപ്പൊ രാവിലെ ഭക്ഷണം കഴിച്ചാല്
ആഹ
രാവിലെ രാവിലെ നമ്മള് രാവിലത്തെ നാസ്ഥ കഴിച്ചാലും ഉച്ചക്കതിന്നാ...
ഇല്ല ന ഞാൻ രാവിലെ നാസ്ത പറയുന്ന കുട്ടികള് പത്തുമണിക്ക് പോവും അതിന് ശേഷം തിന്നും അപ്പ പിന്നെ അത്ര വലിയ വിശ പ്പിണ്ടാവില്ലല്ലോ പിന്നെ നമ്മള ഒറ്റക് ആകുമ്പോൾ തീരെ വെഷപ്പിണ്ടാക്കുല
ആ അതാണ്
ആ അ ഭക്ഷണൊക്കെ നമ്മള് ഒരു മണിന്റെ ഒന്നരന്റെ ഇടക്ക് തിന്ന് പോണംന്നാണ് അങ്ങനെയ പറയാ പക്ഷെ നമ്മക്കിപ്പ എന്ത് ചെയ്യാന ഒന്നെങ്കിലും ആരെങ്കും ഒരാള് എണ്ടെങ്കിലും നമ്മുക്ക് ആ സമയത്ത് തിന്നാൻ പറ്റു ആളിഞ്ഞെങ്കി പിന്ന ആ ഓറ് പൊറത്ത ആളു ജോലി ഉണ്ടേനു നാല് മാസ നാട്ടിലുണ്ടായ്നു ഇപ്പോൾ വെള്ളിയാഴ്ച തിരിച്ച് പോയി അവിടെ തീർത്തു ഒരു ഒച്ചപ്പെട്ടമാറ്റല്ല കുട്ടികളുമില്ലായിരുന്ന് കുട്ടികളെല്ലാം സ്കൂളി പോയി
ആഹ് എത്ര കുട്ടികളാ
എനിക്ക് മൂന്നാള്ണ്ട് പിന്നെ മൂത്തത് പ ണ്ണ് രണ്ട് പിൻ ആൺ കുട്ടികള് രണ്ടാള് സ്കൂൾ പോന്ന് ഉം പിന്നെ മൂന്നാള് സ്കൂള് പോന്ന്
ആഹ് ഇപ്പത്തെ കല്യാണൊക്കെ എന്താണല്ലേ
അതാ ഭയങ്കര കല്യാണല്ലേ ഇങ്ങനെ ആർപാടാക്കി കഴിഞ്ഞാ നമ്മളെല്ലാം എന്താ ചെയ്യാ
ആഹ് അതന്നെ എല്ലാ മുട്ടായി
മുട്ടായൊക്കെ മുട്ടായി ഡ്രസ്സൊക്കെ ഒരു കൂട്ടംന്നല്ല രണ്ടും മൂന്നും നാലും പത്തും കൂട്ടാ ഓരോ ഓരോരുത്തരെ കയ്ൽ കണ്ടില്ലേ ഞാൻ ചോദിക്ക്‌ ഇതുപോലെ ഇങ്ങനെ കഴിക്കുമ്പോ നമ്മലളെപോത്ത പാവങ്ങൾ എങ്ങനെ കഴിക്കും ഞാനതാ ചിന്തിക്കുന്ന
അതന്നെ ഇത് വലിയ പോരത്ത് കണ്ടിട്ട് പണക്കാലത്ത് കണ്ടിട്ട് പാവപ്പെട്ടവല് ഇത് കാണുമ്പോൾ
അതൊരു സങ്കടല്ലേ അല്ലേ ഉറത്തുള്ളതോണ്ട് അവര് ചെയ്യുന്നത് പക്ഷെവര് ആ ചെയ് അപ്പോൾ ഞമ്മെ താഴോട്ട് കൂടിയൊന്നന്ന് നോക്കിയിട്ടുണ്ട് എത്ര ഉപകാരായിരുന്നു കാരണം ഞമ്മളിപ്പ മ്മക്കെല്ലാം മുന്നേിൽ പെൺകുട്ടികളില്ലേ ഈ ഭാഗത്ത നിപ്പോണ്ടോന്ന് നമുക്കറിയില്ല വരുന്നോറുംതോറും ഇപ്പൊ കുറച്ച് പണക്കാരനകത്ത് നമുക്ക് കിട്ടിപ്പോയെങ്കില് പറയാൻ വേണ്ട അതേപോലെ നമ്മൾ ആക്കണംന്ന് പറയൂല ഉം പടചോൻ കാക്കട്ട ഇങ്ങനെ ആർബാടെല്ലാം കഴിച്ചിട്ട് എന്തെന്നാണ് എവിടൊണ്
ഒരു കൂട്ട് ഒരു ഒരു രണ്ട് കൂട്ടി ഇപ്പൊ പെൺകുട്ടികൾക്കൊക്കെ ഐഫോണൊക്കെ മതി സാധാ നമ്മള ടച്ച് ഫോണൊക്കെ ആണെ നോക്ക ഒരു പത്തു പതിനഞ്ച്റുപ്പേന്റെ ടച്ച് ഫോണൊക്കെ ആണെങ്ക നോ ഐഫോണന്നെ വേ
എന്തോ ഒരു ലക്ഷം രണ്ടു ലക്ഷം റുപ്യ മൂന്ന് ലക്ഷം റുപ്യ
ആ ഐഫോണല്ലേ ആ അതന്നെ
മ് അ അതിപ്പോ കുട്ടികള് ചോദിക്കുന്നു പോലോ കാണാൻ വരുമ്പോൾ ചോദിക്കുന്നു എന്ത ഫോണാ തരുവാ ഐഫോൺ ആണെങ്കിലും ഓക്കെ ഐഫോൺ അല്ലെങ്കിലും മാണ്ട മ്മക്കൊക്കെ കാണാൻ വരുമ്പൊക്കെ മടിയാണ് അങ്ങനൊക്കെ ചോദിച്ചത് ഇപ്പൊ അതില്ല മോളെ ളെ ഇപ്പത്തെ കുട്ടികക്ക് ഒരു മ എന്തിൻ കഴിപ്പ് ഇന്നലെ കയ്യിഞ്ഞകല്യാണം കണ്ടിക്ക ഇങ്ങള് അത്ര ആർഭാടായിട്ട് കഴിഞ്ഞ ഇവര് കല്യാണത്തിന് മുമ്പേ പോയ്‌ക്കസംസാരിക്കാനോ പിന്നെ ഇവരക്ക് അറിയണം പോലും മനസ്സറിയണം പോലും എന്നിട്ടാ കല്യാണത്തേന് അങ്ങനെ മനസ്സറിഞ്ഞിട്ട് നിന്നത് ഇവര് കല്യാണത്തിന് പക്ഷേ നല്ല വല്യ കോടിശ്വരനാ
ആഹ് പേപ്പറിലൊക്കെ കാണാ ഏ കല്യാണത്തിനെ പറ്റി ഇത്ര ഇപ്പ ഇന്നലെ പേപ്പറിൽ നേണ്ട ഒരു പേ
പേര് ഓർക്കണില്ല എട്ട് കോടിയോ പതിനെട്ട് കോടിയോ
താരം ബുക്ക് ചെയ്ത് ഇവിട പെണ്ണിന് വേണ്ട ആ നിലക്കെ
ഏടന്നല്ല പ്ലെയിന നിന്ന് കല്യാണം കഴിക്കന്ന് ല്ലെ ഈ ആകാശത്ത്ന്നിട്ട് കല്യാണം കഴി
കടലിന്റെ അടിന്ന് കല്യാണം കഴിക്ണ് അതൊക്കെ എങ്ങനെയല്ലേ കടൽന്റ അടിന്ന് എനിക് അത യ കടലിന്റെഅടിന്നൊക്കെ എങ്ങനെ ഇപ്പോ കല്യായാണം
ഉം അത് ശ അതിന് ഓക്സിജന്റെ സാധനമൊക്കെ ആടെ കൊണ്ടു പോയിക്കും അല്ലെ പറാന കേക്ക കടലിറെ അടിൽ എന്തോ ദീപ് ഇണ്ടെന്നോ അങ്ങനെ എന്തോ ഇല്ല ആദ്യായിട്ട് മനുഷ്യ മാരൊക്കെ പാർക്കണ അതെ പറയേണ കേക്ക ദ്വീപിലക്ക് മനുഷമാര് പോക് പോയിക്ക അത് കാഴ്ച കാണുന്ന സ്ഥലം അവിടെ പോക എന്നല്ല ഞാൻ പറയുന്ന കേൾക്കുന്ന അനക്കാാരന കൂടെ പഠിച്ചനെ പഠിച്ചൻ ക
ന്നാള് ന്യൂസിലൊക്കെ വന്നു കടന്റെ അടിയില് കല്യാണം ഇണ്ട് എന്നൊക്കെ അപ്പൊ അതൊക്കെ
ഇത് എങ്ങനാ അതിനുള്ള സംവിധാനക്കെണ്ട്. കടലിന്റെ ടീല് ദ്വീപ്ണ്ടല്ലേ. ദീപ ണ്ടെന്ന് കേട്ടിക്ണ്ട് പിന്നാനോ
ആ ലക്ഷദ്വീപ് ഇതൊക്കെടണം നടക്കാൻഎല്ലാം ഭംഗിയുണ്ട് കാണാനൊക്കെ അങ്ങനെ നമ്മള് ടി വി ടീവിലൊക്കെ കാണാം എങ്ങനെ എന്റെ ശ്രതി
ക്ഷെ അവിടത്തന്ന കല്യാണം നല്ലൊരു കല്യാണായിട്ട് ഞാൻ കണ്ടി അത്ര ആർഭാടൊന്നുംല്ലാത്തത് കല്യാണ് ആഹ് ഇപ്പ ആ ഇവിടുത്തെ ഇപ്പത്തെ ക കല്യാണെന്ന് പറയുന്ന ആർഭാടം കൊണ്ട് ആറാട്ട്
ഒന്നാമത് നമ്മടെ മലപ്പുറം ജില്ല അങ്ങനെയൊക്കെ ഭയങ്കര ല്ലേ മുന്നിലാണല്ലോ കല്യാണത്തിൻ ആർ ഭാടത്തിൽ
അല്ല ഇപ്പൊ കാസർകോഡ കാസർകോഡ ഇപ്പൊ കഴിഞ്ഞതെല്ലാം ഞാൻ കണ്ടക്ക് വല്യ വല് വല്യന്ന് എന്താ പറയാ അയ്യോ ഹ ഇതെല്ലാം സെറ്റപ്പ് കാണും നല്ല ഞായമക്കല്ല ശ എന്താല ഫുഡ് ഇങ്ങനെ ഭക്ഷണത്തിന്തായാം ഓരോരോ സ്ഥലത്ത് വെച്ച് എന്താ രസം എന്നാ പറയുമ്പ കാണുമ്പോ പുതി ആവും ഓരോന്ന് ഓരോ സ്ഥലത്ത് ഐസ്ക്രീമണ്ടാക്ക ഐസ് ക്രീം ജിലേബി ഉണ്ടാക്ക ജിലേബി മറ്റേത് വേറെ പിന്നെ മറ്റേ പൊരി വേറെ മുട്ടായി വേറെ
ആ ഞാൻ പറയാ ഈ ഫുഡൊക്കെ ഓരോത്തർ എല്ലാത്തന്നും എടുക്കുമ്പോ ഇതൊക്കെ വേസ്റ്റ് ഒരു മനഷ്യൻ തിന്നുന്ന പരിധ
പരിധിയില്ല പക്ഷെങ്കില് അത അവനന്നെ ഈ ആർഭാടെ കല്യാണത്തിന് വയക്കുന്നത് ഏറ്റ ഏറ്റവും വലിയ കാര്യം ഭക്ഷണം വെർതല്ല നശിപ്പിക്കല്
ആ ആ ഈ തന്നാൻ കിട്ടാത്തവര് എത്ര ഉണ്ട്ല്ലേ പ പെട്ടോര്നേരത്തെ ഭക്ഷണം എപ്പോഴും ഉണ്ടാവും ആൾക്കാര്
അതെന്താ നമ്മളത് കൂട്ടത്തിൽപെട്ട തന്ന്യാന് ഞാൻ പറയും കാരണം നമുക് ല്ലെങ്കി ന്നെ നല്ല നല്ല ഫുഡ് കഴിക്കണമെങ്കിൽ അതിന് കണക്കായിട്ട് നമുക്കൊന്ന കിട്ടാത്തത കൊണ്ടന്നെ നമ്മള് കഴിക്കണം നല്ല നല്ല ഭക്ഷണം ന പറയുന്നത് എന്ത്ന്നാ വലിയ പൈസയെല്ലാം കൊടുത്ത് വഏലാക്കി കൊണ്ടരുന്ന സാധനങ്ങള അത് ഭക്ഷണം വേസ്റ്റ് ആക്കൻന്നെ കല്യാണത്തിരു വേദനാണ് ഉം കാണുമ്പോ എന്തോ സങ്കടം ആകവാ അ കല്യാണങ്ങൾ എല്ലാം ഒന്നും നിർത്തി കിട്ടിയിരിക്കണ് എത്ര
ഇപ്പം എത്ര ഫലസ്തീനിലൊക്കെ ഉം പിന്നെ എത്രേ കുട്ടികൾ ഭക്ഷണം ഇല്ലാതെ ഓരോ വറ്റ് വീക്കുമ്പോഴും അരമണി മുതൽ തുടച്ച് എടുത്ത് കാണ് തിന്ന
അ അടുത്ത മക്കളെ ആലോചിക്കുമ്പോ നമ്മുക്ക് ഒന്നും ഒന്നുമല്ല
ആ അതന്നെ എന്താ ചെയ്യക മനുഷ്യന്മാർക്ക് ബോധം കൊടുക്കല്ല എന്താ ചെയ്യാ എങ്ങനെ
അല്ല എന്നിട്ടും ആര ഒന്നും പഠി കുന്നില്ലന്നോ ആർബാട കല്യാണം എന്ന് പറയുമ്പോ അതും ഭയങ്ക കല്യാണി ഇങ്ങ് വരുമ്പോത്തേക്ക് എങ്ങനെയുള്ള ആർഭാടങ്ങൾ ഉണ്ടാക്കാൻ പറ്റുവാ അങ്ങനെയെല്ലാ ആ ഉണ്ടാക്കുക കാണുമ്പോ ആൾക്കാർക്ക് കണ്ണ് മഞ്ഞളിക്കെ എന്ന് മഞ്ഞളിപ്പിക്കൂ അങ്ങനത്തെ കല്യാണല്ലേ ഇപ്പൊ
ആ അതന്നെ
നമ്മളാണെങ്കില് അതിൻ്റെ ബാക്കി നമ്മളെ പോലത്തെ ആൾക്ക് ഒരു പാവൻ വാങ്ങാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടും
ആ അതന്നെ ഇങ്ങോട്ടും സ്വർണം എല്ലാർക്കും നാലും അഞ്ചും പവനും ഇടണം എപ്പഴും ല്ലേ
ഇപ്പോൾ എന്തെന്ന് ഇപ്പം വലിയ വലിയ വയസ്സക്കാർ ഇടുന്ന കല്യാണത്തിന് എന്തെന്നാ ഇരുന്നൂറ് പവന് ഇരൂറ്റയമ്പത് പവന് ഞമ്മക്കല്ല ഇണ്ടാ അതെല്ല ആന്ന് ആ ഇരുനൂറ്റിയമ്പത് പവൻ ഇപ്പോഴും ഉണ്ടോ? ഇണ്ട് എൻ്റെ ഇപ്പ ഇവിടെ ഇടവക കല്യാണം കഴിഞ്ഞത് ഈ ഒരു ലക്ഷത്തി സംതിങ് ആയതാണ് ഏറ്റ ഞാൻ ഇന്ത പവൻ കൊടുത്തുന്ന് പറഞ്ഞു
ഉം
ഇവിടെ ഈ നാട്ടിൽ ഭയങ്ക പവനും ആ ഭക്ഷണ ആണെങ്കില് പറയേമം വേണ്ടേ എൻ്റമോ ഇരുനൂറ്റി അമ്പത് പവനോ ഈ സ്വർണ്ണത്തിന് ഉണ്ടാക്കിയതോ അല്ലെ ഉണ്ടായാലോ പക്ഷെ നല്ല പേസ്‌കാര അത്രയും പൈസ കരാ പൈസ പക്ഷേ ചെ ആത്പ്പം വാങ്ങിക്കൂട്ടിണ്ടാവേ വാങ്ങി കൂട്ടിയതല്ലാെന്നാ പറയുന്നത് ബുക്കന് ഇങ്ങനെ നമ്മളാദ്യം ബുക്ക് ചെയ്ത് വെക്കൂല അങ്ങനെയാണ് പറയാന കേക്കുന്ന പടച്ച റബിന് മാത്രം അറിയാം ഏതാന്ന് അള്ളാക്കറിയാം ഇതര് എത്ര ടൈമും മുന്നേക്കണ്ടല്ലോ ഒരു പരിധില്ലേ പക്ഷെ പൈസക്കാർക്ക് അതൊരു വിഷ ശരിക്കലപ്പാ ആ ആ കുട്ടിക്ക് തോള് വളയെ യിട്ട് നടന്നൂടാന്ന പറന്നത് കേട്ടാ അഞ്ച പവൻ കൊടുക്കണെങ്കിൽ പത്ത് ലക്ഷ ഇപ്പം നമ്മള് ആദ്യം കണക്കാക്കണം എല്ലാണണ്ടാവന്ന് ആ എന്നാപത്ത് ലക്ഷം രുപ്യ കണക്കാ ഒക്കേല് ഒരു അഞ്ച് പവന് അല്ലെിൽ ആറ് പവന് പറ്റും ഉം ഓരോ മോഡലിനനുസരിച്ചിട്ടെ പണിക്കൂലി വരുന്നത് പിന്നെ എന്താ ചെയ്യാൻ എന്താക്കാന് നമ്മുടെ ഒരു അവസ്ഥ കാലം പയങ്കര കുറച്ചും കൂടി പിറകോട്ട് പോണം അതാ നല്ലത് അല്ലാണ്ട് ഇപ്പം മുന്നോട്ട് പോയിക്കാണ്ട കാര്യ ഇില്ല ബേക്കിലോട്ട് വരണം കാരണം നമ്മളെന്താ ജനിച്ച നാള് മുതല് ഉള്ള കല്യാണം എല്ലാം വന്നു കഴിഞ്ഞാലാ നല്ല രസം ഉണ്ടാവുക
എന്ത് ചെയ്യാനാ അങ്ങനൊക്കെ പോണ് അല്ലാതെ എന്ത് ചെയ്യാൻ അതപ്പോ ഉം അങ്ങനെ ആയാല് കാലത്തിന്റെ പോക്ക് എവിടത്തേക്കാന്ന് അറിയില്ല
പടച്ചവൻ കാക്കട്ടെ മോളെ
ആണ് അല്ലെ എന്നാ പിന്നെ എന്താ ഭക്ഷണം എന്നാ കഴിച്ചിടുന്ന ആയിക്കോട്ടെ ഞാന് ട്ടാ പിന്നെ വിളിക്കണ്ടേ